ആ ആ കേക്കനുണ്ട്
ഊണ് കഴിഞ്ഞോ ആ നല്ല വിശേഷം
ആ പണി കഴിഞ്ഞോണ്ടിരിക്കണ് കഴിഞ്ഞിട്ടൊന്നുമല്ലഇന്ന് ഞായറാഴ്ചല്ലേ കുറ സാവധാനം എടുക്കും
ആഇപ്പ ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യൽ ഉണ്ടോ
സ്പെഷ്യൽ ഒന്നും മില്ല മുറ്റത്തിറങ്ങിയ ക്ലീനിങ് ഒക്കെയാണ് പുല്ലക്കെങ്ങന്ന് നറയും മഴ ആയതുകൊണ്ട്
ആഹ്
ഉം
ഇന്ന് ക്ലിനിങ് ആക്കാലെ സേവനവാരം ആകൂല്ലേ
ഒഴിവ് ഉള്ള ദിവസമേ നടക്കുള്ളൂ
ആഹ് എല്ലാവാരും കൂടു കുട്ടികള് മക്കളൊക്കെ കൂടുവോ അതോ ഒറ്റക്കോ
ഇല്ലഇല്ല ഒറ്റക്ക് തന്നെ
അയ് ശരി എന്താ ചോറിനൊക്കെ
ചോറ് ഇവിടെ വച്ചു വച്ചേക്കനേ കറി ഒന്ന ഉണ്ടാക്കില്ല ഇണ്ടാക്കണം
അത് ശരി
ഉം ഉം ഇത് കഴിഞ്ഞിട്ട ഇണ്ടാക്കാ വിചാരിച്ചു ആഹ് മോൻ കളിക്കാൻ പോയിന മോള് അവിടെ ഉണ്ട് മോള് പിന്നെ കളിക്കാൻ പോവില്ല അവിടെ ഉണ്ടാവും
ആ ഫോണ് കാണാവൂല്ലേ
ആ ഫോണാണല്ലോ അവിടെ എന്തെങ്കിലും ബുക്ക് എടുത്താണ്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിയെക്കാരോ
ആഹ് അതൊണ്ട് പിന്നെ കൊഴപ്പല്ല ഒരാളല്ലേ ഉള്ളൂ പോ നോക്കണ്ടല്ലേ ശരി
ഫോണൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല ഇ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച്നേരം കാണാൻ ചോദിക്കു
ഇല്ല ഇന്ന് മഴ കുറവാ ഇന്നില്ല മഴഇല്ല വെയിലും ഇല്ല ഒരു മൂടിക്ക് ഉം
ആഹ് അങ്ങനെ തന്നെ പ്പന്ന് വടെ ഇങ്ങളോടെക്ക് കൊറച്ച് തേ നേരം ത് ആഹ് കൊറച്ച് വെയിൽ ഇണ്ടായി അപ്പൊ തുണിളൊക്കെ ഒന്ന് പൊറ എയ്ച്ചിടുന്നൊക്കിം
അപ്പൊ മഴ പെയ്തു ആഹ്
അപ്പത്തിന്നെ ഇരുട്ട് മൂടി
ആഹ് ഡ്രസ്സൊന്നും പൊറത്തിക്കിടാൻ വയ്യ അപ്പത്തിനും കൂടെ
ഉം അതുപോലെ ഇങ്കട് താഴേക്കന്നെ കൊടന്നു പിന്നേം കൊണ്ടോയി ട്ടിട്ടുണ്ട് ഇപ്പോ വെയിലൊന്നുല്ല ഇന്നാലും കാറ്റ് കൊണ്ടായിട്ടുണ്ടെങ്കിലും ഒണങ്ങട്ടെച്ചു
ഒണ ഒണങ്ങവല്ലോ എ് അവിടെക്കെ പണി കഴിഞ്ഞോ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡ് ദാ ആയിങ്ങൊണ്ടിരിക്കുണു തൊട ഞാന് തൊടക്കുന്നു രണ്ടും കൂടെ ഉം ചോറായി ഇന്ന് യിവറഞ്ഞ് ഞായറാഴ്ച ആവോണ്ട് ഇന്ന് ചിക്കനാണ് അപ്പൊ അത് പൊരിച്ച് മസ സാല ആക്കുണു
ആഹ് പൊരിച്ചതാ കൂട്ടാ
അല്ല അവര് പൊരിച്ചിട്ട് മസാല ആക്കിയാ മതി പറഞ്ഞിട്ടെ
ആഹ് ആഹ് ആഹ്
അപ്പ അങ്ങനെ പൊരിച്ച് മസാല ആക്കാണ്
ആഹ് ബിരിയാണി ഒക്കെ ഇണ്ടാക്ക
അല്ലല്ല വെറും ചോറ് ക്ക് വെറും ചോറ് ആഹ് അതിക്ക് ഇന്നലത്തെ കറിണ്ട് ഇന്നലത്തെ കുമ്പളങ്ങ കറി ഇണ്ട്
ആഹ്
അങ്ങനെക്കെ ഞായറാഴ്ച്ചിസങ്ങള് ചെൽ പ്പ എറച്ചിയോ ബീഫോ ബീഫോ കോഴിയൊക്കെ ആഹ് ആഹ് അങ്ങനെ ക്കെ ഇണ്ടാവും
ആഹ്
ഉം
ഇവിടെ അങ്ങനെ അവരിക്കൊഴിവുള്ള ദിവസന്നെ ഇണ്ടാക്കല്
ആഹ് ശരി
ഉം
ഉം രാവിലെ എന്തേർന്നു
രാവിലെ ദോശാർന്നു
ആഹ് ഇങ്ങദോശ്യാ അധികം ഇണ്ടാക്ക
ദോശ്യാ അധികം ഇണ്ടാക്ക
ആഹ്
ഉംഹും അതാ ഷ്ടം അത് കട്ടില്ലാതിണ്ടാക്കുമ്പോ അതാണിഷ്ടം
ആഹ് മക്കൾക്കൊക്കെ ഇഷ്ടണ്ടാവുല്ലേ
ആഹ് ആഹ്
ആഹ് ശരി
അയ്ക്ക് ചെലപ്പോ കറി വേണന്നില്ല തേങ്ങേം പഞ്ചസാരേം ആയാലും ഓല് കഴിക്കും ഒറ്റക്കവുമ്പോ ചെൽ പ്പോ അങ്ങനൊക്കെ കൊടുക്കും
ആഹ് ശരി ഇത് ഇപ്പൊ ചോർക്ക് കറി വെക്കാനൊന്നും കിട്ടിട്ടില്ലേ
കറി വെക്കാനാടഇണ്ട് മീൻ വാങ്ങീന് നന്നാക്കിയടെ വെച്ചക്കണ് ഇണ്ടാക്കിയാ മതി
അഹ് ശരി എന്ത് മീനാ
മഴല്ലാത്തപ്പോ വേഗം മുറ്റത്തിക്ക് എറങ്ങിയതാ മഴ ഇണ്ടാവുമ്പോ ഏതായാലുംനട
ഉം ഇവിടെ പിന്നെ മു റ്റം കൊറച്ചുള്ളോണ്ട് അങ്ങനെ പുല്ലൊന്നൂല്ല ഇൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാരും പാടെ മക്കളെല്ലാരും പാടെ വന്ന ഞങ്ങക്ക് ഉമ്മ അടുക്കള പണി എടുക്കും മക്കള് പുല്ല് പെറുക്കാനാക്കും മക്കളും പേര കുട്ടികളും പാടെ
ഇത് മാത്രല്ലോ
ഉം ഞങ്ങളെ വീട്ടിലാണെങ്കിൽ പൊറിച്ചാലും പൊറിച്ചാലും പുല്ലു തീരില്ലത് പെറുക്കണ അനുസരിച്ച് പിന്നെ ഇങ്ങനെത് വളർന്ന് വരും ഉംഞങ്ങൾ ചെന്നാ പരത്ത് പൊ ക്കാതിരിക്കാ നല്ലത് പറിച്ചാലാ കൂടുതല് ഉണ്ടാവാ തോന്നുന്നു
ആഹ്
പെറുക്കാതെ ഇരുന്ന പിന്നെ അത് അവിടെ അങ്ങനെ സെറ്റായിക്കോളും
ആഹ് നമ്മള് ഈ അടിച്ചു വാരാത്ത ഭാഗത്തു ത്തൊക്കെ തോന്ന്ണ് വേഗം ണ്ടാവ എന്നും അടിച്ച് വാരി ആ അല്ലാതെ ഉണ്ടാവൂല
ആ ഞങ്ങളവിടെ എല്ലാ ഭാഗവും അടിച്ചു അടിച്ചുവാരൊക്കെ ഇപ്പൊ ഉമ്മ ഇപ്പ ഒറ്റക്കെള്ള കാരണേ ഉമ്മ രണ്ടുസം കൂടുമ്പോഴൊക്കെ മുറ്റടിചോരോള്ളു അപ്പൊ ഇത്രങ്ങാണ്ട് വരും തൊടച്ചാലും ഉപ്പാക്ക്‌ പണി ലീവ് ഉള്ള ദിവസങ്ങൾ ഇപ്പ പെറുക്കും അപ്പൊ പിന്നെ ഉമ്മ മുറ്റടിച്ചു വരാനാകുമ്പോത്തിന് പിന്നെ അതുപോലെ വളർന്നിട്ടുണ്ടാവും
അതണ്ടാവുല്ലേ
പൊറിച്ചിട്ട് പിന്നെ നമ്മള് പിന്നും ദിവസേന അടിച്ചു വാരുന്നില്ലല്ലോ അന്നേരം അവിടെ തല്ലേ അടിച്ചു വാരെണത് അത് കാരണം ആഹ് ഇല്ലില്ല
ആഹ് ആഹ് എല്ലാരും കല്യാണം കഴിഞ്ഞുണ്ടാവൂല്ലേ
ഉം എല്ലാരും കല്യാണം കഴിഞ്ഞിണ് എല്ലാർക്കും കുട്ടികളായി ഉം
എന്നിട്ട് എങ്ങനെ വീട്ടു പോകുമ്പോ എല്ലാരും ഒപ്പം പോവോ
ആഹ് വീട്ടിൽ പോകുമ്പോ എന്തേലും മദ്രസ ലീവിനൊക്കെകുമ്പോ ഞങ്ങൾ വീട്ടിൽ പോകും പോവാ എല്ലാരും വരുന്നുണ്ടെങ്കി പോകും ചെറിയാള് മാത്രാണ് ചെറിയാളെ കുട്ടീനെ മാത്ര സ്കൂളിലും മദ്രസ- യിലും ചേർത്താത്തത് ആഹ് അവളേടക്ക്‌ ക്ക്‌ വരും പിന്നെ ഞങ്ങൾ വരുമ്പോ അവളോടും വരാൻ പറയും ഉം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാവരും വരില്ലേന്ന് വിളിച്ച് ചോയിച്ചിട്ട് ന്നെ പോവുക അതല്ലെങ്കിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണ്ടേ പിന്നെ ഒരാൾ വര്- വരുമ്പ ഒരാൾ ഉണ്ടാവൂല്ല അല്ലങ്കിൽ ഒരാൾ വരുമ്പോ ഒരാള്ണ്ടാവൂല്ല അങ്ങനൊക്കെ അപ്പ എല്ലാവരുംക്ക്‌ അങ്ങട്ട് ഇങ്ങട്ടും വിളിച്ച് ചോദിച്ചി ട്ടെ ഉള്ളു പോവ ഉം നിങ്ങള് വീട്ട്ക്ക് പോവലില്ലേ
ആഹ് പോവലുണ്ട് ഒഴിവുണ്ടാകുമ്പോൾ പോകും
നിങ്ങളെ വീട്ടില് എത്ര ആളുകള
അങ്ങ ഒര് ആങ്ങളണ്ട് രണ്ട് അനിയത്തികളും ഉമ്മനൊള്ളു ആഹ് എല്ലാതും കല്യാ ആഹ് കഴിഞ്ഞു
ആഹ് ശരി ഇങ്ങ ഇപ്പോ പെരുന്നാക്കൊന്നും വീട്ടിൽ പോയില്ലേ
പെരുന്നാൾക്ക് പോയി ഒരു ദിവസം ലീവ്ള്ളായിരുന്നു
ആഹ്
ഒരു ദിവസം നിന്ന് പോന്നു ആഹ്
ആഹ് അവിടെ സ്കൂള്ണ്ടായിന് സ്കൂൾ തുറക്കണ ആയോണ്ട് വേഗം പോന്നു മദ്രസക്ക്‌ ലീവാണ്
ആഹ് പോവില്ലെങ്കി പോവാതിരിക്കയും ചെയ്യും
ആഹ്
ഡോണ്ട് വറി വിദ്യസാരംഗിൽ പോയപ്പൊ
ആഹ് പോയി പോരണം പോവാഞ്ഞാല് ഗതികേടാ വീട്ട് പോവാഞ്ഞാല്
അത് ന്ന ത് ന്നെ
ആഹാ അന്ന് തന്നെ പോവാ പെരുന്നാളിന്റെ അന്നെന്ന പോവോ അപി
ആഹ് പെരുന്നാൾ അല്ലല്ല ഫസ്റ്റ്
അ ആഹ് റൈഞ്ച് പ്രശ്നംണ്ട്ല്ലേ
അപ്പം ഹലോ